ഉ ആ പറയൂ കേൾക്കാൻ പറ്റും
ആ കേൾക്കാൻ പറ്റുവോ.
ആ ആ കേൾക്കാം.
ആ സുഖ ആണോ
ഉം സുഖം ഇപ്പൊ വെയിലൊക്കെ വരുന്നുണ്ട് കൊറേച്ചെ
ആ ഫുഡക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല മക്കള് സ്കൂളിട്ട് വരാനായ പ്പൊ ചായക്ക് കടി ഉണ്ടാക്കാൻ പോവാം ഉരുങ്ങിയാ ഉം ഉം ഉം എന്തൊക്കെ ഫുഡ് കഴിച്ചാ
ഇല്ല്യല്ല കഴിച്ചില്ല
ഉം
മഴയക്കെ ഉണ്ടോ
മ് ഇപ്പ മഴ ഇല്ല ഇപ്പൊ ഒരു പതിനൊന്ന് മണിന്റെ ശേഷം മഴ പെയ്തിട്ട്ല്ല ഇപ്പൊ കൊറേച്ചേ ഇങ്ങനെ വെയില് വര്ന്ണ്ട്.
ആഹ്
ഇനിയിപ്പ സ്കൂള് വിടാൻ സമയം വേണങ്കിൽ ഇനി ഒരു മഴ ഉണ്ടാവുംല്ലേ അങ്ങനെ ല്ലെ ഇണ്ടാവ ഉം അങ്ങനെണ്ടാവാൻ സാധ്യത ഇണ്ട്. വേറെ എന്തൊക്കെയാ വിശേശം ഉം
വിശേഷം ഒന്നും ഇല്ല കുക്കിങ്ങിലാണാ
കുക്കിങ്ങിലല്ല ഞാൻ മെല്ലെ സംസാരിക്കാണ് എന്റെ കുഞ്ഞ് എണീക്കുന്ന് വിചാരിച്ച്
ആഹ്
അതുകൊണ്ടാണ് ഇപ്പ എണീക്കാൻ സമയ ആയി ഇനിപ്പൊ ചായ ഉണ്ടാക്ക് ക്കാ പോവണം. മൂന്നര ആവുമ്പോ സ്കൂള് വിടും ഒരു മൂന്നേ നാപ്പതിനാകുമ്പോ അവര് എത്തും വെടെ അഞ്ചിൻ റ്റൊക്കെ ഒള്ളു സ്കൂളിക്ക് ദൂരം ഇ വെടെക്ക് മൂന്നരക്ക് സ്കൂൾ വിടുവെര സ്കൂള്
ആഹ്
വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ
വേറെ വിശേഷൊന്നുല്ല
ഉം ഉം പഠിക്ക
ആ ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രി ആയിരുന്നു ഇപ്പൊ ഡിഗ്രി
ഉം ഉം
ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പ നിക്ക്വ
എ എന്താ ഏതാ പഠിച്ചെ ഡിഗ്രി
ഞാൻ ഹിസ്റ്റ്ടറി
ഹിസ്റ്ററി ഇനി ബി എഡ് ഇടുക്കാനാണോ തീരുമാനം.
അല്ലല്ല ഇനിയിപ്പോ കോച്ചിങ് ക്ലാസ്സിന് പോവാന പി എസ് സി യുടെ
ആ ഓക്കെ പി എസ് സി ഹസ്റ്റെറിയിലേതാ ഹിസ് ആ ഹിസ്റ്ററില്ലേ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ടാവുല്ലേ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷ് പഠിക്ക്ണ്ടൊ
ആ ഞങ്ങക്ക് ആദ്യമേ നമുക്കൊരു സെം വേസ അപ്പൊ ഫോർത്ത് സെം വരെ നമുക്ക് ഇംഗ്ലീഷ കാണും പിന്നെ സബ് സബ് എക്കണോമിക് പൊളിറ്റിക്സ് ആഹ് ഇ-
ഇംഗ്ലീഷ് ഇണ്ടോ സെക്കൻഡ് ലാംഗ്വേജ് ആ സെക ൻഡ് ലാംഗേജ് പിന്നെ എങ്ങനായാലും ഉണ്ടാവുംല്ലേ അല്ലെ
ആ ഉണ്ടുണ്ട് അപ്പൊ അത് ഹിന്ദി ഹന്ദി ഉണ്ട്. സം കൃതവുണ്ട് ഇംഗ്ലീഷുണ്ട് ഞാൻ ഹംസ്കൃത എട്ത്തെ അപ്പൊ നമ്മക്ക് അത് ഫോർത്ത് സെമ്മ് വരെയുള്ളു സബ്ബും സെക്കൻഡ് ലാംഗ്വേജും പിന്നെ ഫിഫ്ത് നമ്മൾ എടുത്ത മെയിൻ മാത്രം പഠിച്ചാൽ മതി.
ആഹ് ആഹ് മ് മ് റിസൽറ്റ് ഒക്കെ അറിഞ്ഞോ?
ല്ല വന്നില്ല ഇത് വരെ റിസൾട്ട്.
ഉം ഉം അറിയാന് ആണൊള്ളൂല്ലേ എക്സാം കഴിഞ്ഞിട്ടല്ലേള്ളൂ?
ഏഹ്
എക്സ ഓഗസ്റ്റിലൊക്കെ അറിയാൻ പറ്റ്ണ്ടാവും ല്ലേ റിസൾട്ട്?
ആ ഈ മാസം അറിയാം.
ആഹ് എന്താ ചോറിന് എന്താ കൂട്ടാൻ?
ചോറിന് ബീഫ് കറി മോര് തോരന്.
ആ ആ
അവിടെ എന്താ കറി?
ബീഫ് കറിയന്നെണ് ഉള്ളത്.
ആഹ്
ഇപ്പൊ രാത്രിക്ക് വേറെ കറിഞ് ഇണ്ടാക്കണം. ഇത് രാവിലെ ഉണ്ടാക്കിയ കറിയാണ്. പുട്ടിലേ ക്ക് ഇണ്ടാക്കിയ കറിത്തിരി ബാ
ആഹ് ആഹ്
ഇഞിപ്പൊ സ്കൂള് ട്ട് വരുമ്പോത്ത് ന് എന്തെങ്കിലൊക്കെ ചായന്റെ കടി ഉണ്ടാക്കണം.
ആഹ്
സേമി ഉപ്പുമാവ് ഇണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ
ആഹ്
ഒരാൾക്ക് ചെലപ്പോ പറ്റും. ഒരാൾക്ക് ചെലപ്പോ അത് പറ്റൂല. ഇഷ്ട പെടൂല അങ്ങനെയൊക്കെ ണ്ടോ
പിന്നെ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
പറഞ്ഞോളു
പിന്നെ ഇനിയിപ്പോ തുണിയൊക്കെ ഭയങ്കര പാടായിരി
ഉമ് ഉമ് പറയണ്ട മഴ ആയതൊണ്ട്. ഒന്ന് ഞാൻ വെയിലത്ത്ക്ക് ഇടും പോയിന് പിന്നെ അത് എടുക്കേണ്ട അവസ്ഥ വരും
ഉമ്
അങ്ങനയിരിക്കും
അവിടൊക്കെ മറ്റേ വൈറസ് പനിയൊക്കെയു
ഉമ് ചെല ആഹ് ചെലടുത്തൊക്കെ ഉണ്ട് മൂത്തുമാന്റെ മോക്ക് കൊറെ ദിവസയി ജലദോഷം പനിയൊക്കെ തുടങ്ങിയിട്ട് പെരുന്നാൾ ന്റെ കെ മുമ്പ് തുടങ്ങിയത ഇതുവരെ കുറവില്ലഞ്ഞി ണ്ടായി വിളിച്ചപ്പോളൊക്കെ സൗണ്ടില് പിന്നെ അതന്നെ ജലദോഷം പിടിച്ച സൗണ്ട് ചുമയൊന്നും മാർണില്ല കഫക്കെട്ട്
ആഹ് ഇപ്പൊ എല്ലാർക്കും ഈ ചുമ മാർ
ഉമ് ഉമ് ഈ കൊറോണ ഉണ്ടയന്റെ ശേഷം ഇങ്ങനെ ല്ലേ ചുമണ്ടായാ മാറെയില്ല അതിനു ശേഷം ഇപ്പ ഇങ്ങനെ തുടങ്ങി പനിയൊക്കെ വരിയാണെങ്കി ഒരു ഒന്നൊന്നര പനിയാല്ലേ കൈയും മേലും കാലും എന്താ വേദന
പിന്നെ ചുമ വന്ന് കയിഞാ പോതുല്ല രാത്രി പിന്നെ
ഉം ഒരു തണുപ്പടിക്കുമ്പളും ഒരു ഫാന്റെ താഴേ കെടക്കാനും ഇപ്പ പിന്നെ ഫാനില്ലാ വിടിം കിടക്കാ മഴയ്തോണ്ട്
ഉം
ഏ രാത്രിക്കത്തെ ഭക്ഷണൊക്കെ റെഡിയാ ഒന്നിച്ചാ വെക്ക
ആ ഒന്നിച്ചാ വെക്കുന്നെ അല്ല സെപ്പറേറ്റല്ല രാത്രിതേക്ക് ഒരുമിച്ച് നമ്മുള് ഫുഡ് വെക്കുന്നെ
ഉം പിന്നെ ഒരു വട്ടം എല്ലാ ജോലിയും തീരൂലെ ഒന്നിംമേ
ആ ഒരു വട്ടം ജോലി എല്ലാം ചെ തീരും
ചെലർക്ക് ചപ്പാത്തി വേണ്ടിന്ന് അങ്ങനെയൊക്കെ ഉണ്ടരൊക്കൊള്ള ഉള്ളരൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെക്കാവു
ആ ആ ഇവടെ ഞങ്ങള് രണ്ടു നേരവും ചോറാ
ഉം ഉച്ചക്കും രാത്രിയും അങ്ങൻ തന്നെ ഞാ ഞാനും അങ്ങനെ ചെലപ്പോ ചോറ് തെകയാത്തടത്തേക്ക് ചപ്പാത്തിയോ എന്തെങ്കിലുവൊക്കെ കടി ഉണ്ടാക്കും രാത്രി
ഉം ഞങ്ങക്ക് രാവിലെ ബ്രേക്ക്ഫാസ് റ്റ് എന്തെങ്കിലും ചപ്പ എന്തെങ്കിലും ഇടിയപ്പോ ഡലിയോ ദോശയോ പുട്ടോ ആ അങ്ങനെ ഉപ്പുമാവോ അങ്ങനെ
ആ എല്ലം മാറി മാറി മാറ്റി മാറ്റി ഉണ്ടാക്കും രാവിലെ എല്ലാ ദിവസോം ഉം ഉം
ഉച്ചക്ക് രാത്രിലൊക്കെ ചോറാ ആ
ഞമ്മളെ ഇവിടൊക്കെ തന്നെ ചോറള്ളൂല്ലേ ഈ ഭാത് വേറെ സംസ്ഥാനത്തൊക്കെ പോയ ചപ്പാത്തി അങ്ങനെക്കെണല്ലേ മിക്കവാറും കൂടുതലായി
ചെനൈ നയ്ലൊക്കെ രാത്രി സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡാ ചപ്പാ ത്തിയൊക്കെയാ കഴിക്കുന്നെ
ഉം പിന്നെ ഷുഗറ് ഉള്ളോര് അങ്ങനെക്കെ ഉണ്ടെങ്കിലൊക്കെ ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കേണ്ടി വരുല്ലേ അങ്ങനെല്ലേ ഉച്ചക്ക് ഉറങ്ങാറ്ണ്ടാ
ഇല്ല ഞാൻ അങ്ങനെ ഉറങ്ങത്തില പിന്നെ അമ്മയൊക്കെ ഒറങ്ങും വീട്ടിലെല്ലാരും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും
ഇപ്പം തന്നെ ഞാനും ഉറങ്ങാറൊന്നുല്ല
ആ
രാത്രി എനിക്ക് കറക്റ്റ് ടൈമിന് ഉറങ്ങണം കെട്ടാ ഒമ്പത് മണിയാവുമ്പോ ഉറങ്ങണം രാവിലെ നേരത്തെണീക്ക പകൽ ഒറങ്ങില്ലെങ്കിലും കൊഴപ്പൊന്നുല്ല രാത്രി ഒക്കെ കറക്റ്റ് ടൈമിനുറങ്ങണം ഭക്ഷണം നേരത്തെ കഴിച്ച്
ഞങ്ങടെ ഇവിടെ രാത്രി പത്തര പതിനൊന്ന് മണിയോക്കെ ആവും കിടന്നുറങ്ങാൻ പതിനൊന്ന അരക്കാവും
ആ ആ അപ്പം ഞാനിപ്പോ ഒമ്പത് മണിക്കുറങ്ങും
ആ ഞങ്ങളടെ അച്ഛൻ അച്ഛന്റെ ബ്രദ ബ്രദറിന്റെക്കെ തൊട്ടപ്പുറത്തെ വീടാ ആ അപ്പൊ അവിടെ ബ്രദറും വൈഫോക്കെ ഏ ഒമ്പത് എട്ട് മണിയക്കെ ആകുമ്പഴത്തേക്ക് ഫുഡ് ഒക്കെ കഴിച്ച കഴിഞ്ഞ് ഒമ്പത് മണിയാകുമ്പഴത്തേക്ക് അവർ ഉറങ്ങും
ആ നേ ഭക്ഷണം നേരത്തെ കഴിക്കണം എന്നാണല്ലോ പറയാല്ലെ
ആഹ
അങ്ങനെ നേരത്തെ കഴിക്കണലെ ഭക്ഷണം രാത്രിക്കത്തെ ഭക്ഷണം
ആഹ ഞങ്ങൾ ഒമ്പത് മണി ഒമ്പതരയിക്കാ അപ്പം
ആഹ പിന്നെ കടക്കാന് നേരം വൈകിയാലും കുഴപ്പില്ല പക്ഷേ നേരത്തെ കഴിച്ച് അപ്പ തന്നെ കിടക്കരുത് കൊറച്ച് നേരം കഴിഞ്ഞിട്ട് കിടക്ക
ആ ഞങ്ങളോട് നേരത്തും കാലത്ത് ആഹാരം കഴിക്കാത്തോണ്ട് ബ്രദറിന്റെ വൈഫ് ഞങ്ങളെ വഴ
ആഹ ആ് നേരത്തെ കഴക്കണം ആ എന്റെ നാത്തൂവിനും വഴക്ക് പറയും എന്റെ ഹസ്ബൻഡ്
ആഹ
നേരത്തെ കിടക്കണം നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നിട്ട് നേരത്തെ എന്നിട്ട് നേരത്തെ എണീക്കണം എന്നൊക്കെ പറയും എന്നാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും
ആഹ അതുകൊണ്ട് ഞങ്ങിളിപ്പം രാത്രിത്തെ ഫുഡ് എട്ട് മണി എട്ടരയാവുമ്പോ കഴിക്കും പിന്നെ കിടക്കാൻ ലേറ്റ് ആഹ ആഹ്
എന്നാ ശരി എന്നാ
ആ ശരി ശരി
ഓക്കെ
ഓക്കെ ഓക്കെ